ഹലോ ആഹ് ഓഹ് കേക്ക്ണ്ട് ആരാന്നട്ട് എന്തൊക്കേണ്?
പുതിയ സിൻമേതൊക്കെ?
പുത്യേ സിൻമാ. ഞാപ്പ കൊറേ കണ്ട് പക്ഷെ പുതിയതാണോന്ന്ൻക്കറീല. ഏതൊക്കെപ്പൊ കണ്ടഹ് മറ്റേ കറുപ്പ് കണ്ട് ന്നലെ ഞാന് കറുപ്പ് കണ്ടോ?
ഉം ഉം.. ഞാപ്പത്തെ മലയാളസിൻമകളൊന്നും കണ്ടില്ല.
മലയാളല്ലത് മലയ- മലയാളാണോ അറിയില്ല സൂര്യന്റെ പട അയ്ല്ന്ദ്രൻസക്കെണ്ട് ജെയറാ അഹ് ജയറാമല്ല ഇന്ദ്രൻസും തൃഷ
ആഹ് അയ്ന്റെ ഇത് കേ ട്രെയിലറിങ്ങനെ കണ്ടി.
ആഹ് അതന്നെ ആഹ് അതെ അതെ അതെ. ഏഹ് ആഹ് ഇന്ദ്രൻ ന്റെ ഭാഗം വരുമ്പോ കരച്ച്ലാര്ണം ഇന്ദ്രൻസ് ഇമോഷണൽ ആവ്ണ് നമ്മ കരഞ്ഞോവും. യ്യ് കാൺണ് ണ്ടോ അത് പറ്യണോ
ഇജ്ജ് പർഞ്ഞ്ക്കോ, എന്തറിഞാ ഏതായാലും കാണാൻ പോണില്ല. അങ്ങനെ കാൺണന്ന്
ആഹ് അത് ഫുള്ള്ല്ലേ ഒരു അനീതി ഒരു നമ്മള് കോർട്ടാണല്ലോ നമുക്ക് നീതി തര്ണത് പക്ഷെ ഈ കോർട്ടിൽ വെച്ചിട്ടന്നെ വക്കീലന്മാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആഹ് വരുന്ന സാക്ഷികളോട് ഇപ്പം ജനങ്ങളോട് അനീതി പ്പ്ങ്ങനെ പൈസക്കും വാണ്ടി ഓരട്ട്ക്കാണ്ട് നാളേ അടുത്ത ആഹ് നാളെ അടുത്ത മാസം അടുത്ത മാസം പർഞ്ങ്കാണ്ട് തില് ഫസ്റ്റ് ഇന്ദ്രൻസ് ഹ് ഫസ്റ്റ് തൊടങ്ങുമ്പോ ഇന്റെ ഇന്ദ്രൻസും മോളും ഓട്ടോ കേറുമ്പോ രണ്ട് കൊള്ളക്കാര് വന്ന്ങ്കാണ്ട് ഓള് ഓലെ ബാഗ് അടിച്ചോണ്ട് പോണാ അപ്പ പോലീസിൽ പരാതി പറയും അപ്പ അവിടുത്തെ ഇൻസ്പെക്ടപ്ള്ള ലേഡിയായിരിക്കും അപ്പൊ ഹ് എന്താ ഇവളിങ്ങനെ സ്ലീവ് ആയിട്ട്ള്ള ഡ്രസ്സാണ് ഇട്ട്ണ്ടാവാ കയ്യില്ലാത്തെ
ആഹ്
അപ്പൊ അച്ഛന് ഇത് അച്ഛൻ തന്നെയാണെന്നൊക്കെ ഒരു കുറച്ച് മോശായിട്ട്ങ്ങനെ പറയും അപ്പോൾ ഇതിന്റെ അച്ഛൻ തന്നെയാണെന്നൊക്കെ പറയും അപ്പൊ എന്തേര്ന്നു ഇങ്ങളയിൽ സ്വർണ്ണ വല്ലോ ആണെയില് എത്ര ഗ്രാമാണ് പിന്നെ എന്താ കംപ്ലയിന്റ്യ്തിട്ട് പോയിക്കോളിന്ന്റയും അപ്പ ഗ്രാമല്ല പവനാണ് അപ്പൊ എത്രേ ചോയ്ച്ച് അപ്പൊ അറുവത് ന്നറയും അപ്പൊ ഓര് ഞെട്ടും അപ്പൊ ഓല്ക്ക് പോയപ്പോ ആൾക്കാരെ കിട്ടിണ്ടാവും കള്ള കള്ളന്മാരെ കൊറെ കള്ളന്മാരെ ചുണ്ടരുംമുതല ഇതിലെതാന്ന് ഒരു അറുവത് പവന് ആഹ് ഇവൾക്കെന്തോ അസു ആണ് അപ്പൊ അസു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെന്റിയ്യാൻ വാണ്ടിയാണ് ഗോൾഡ് കൊണ്ടുവന്ന് അപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി ഓല് അച്ഛനോടന്നൊക്കെയൊ സംഘടിപ്പിച്ചാണ്
ആഹ് ഹാ
അപ്പൊ അത് പോയി ആഹ് അങ്ങനെ തിരിച്ച കിട്ടാണ് പക്ഷെ അയിൽ പതിനഞ്ച് പവന് ഈ പോലീസ് പോലീസന്നെ ഓര് ചാമ്പി പക്ഷെ വേഹ് കള്ളന്മാരന്നെ ചെലവാക്കിന്നാ പറഞ്ഞീന് അപ്പൊ അതില് പിന്നെ വരാ തൃ തൃശേക്കാരം പിന്നെ കോട്ടിലൊരു ഒരാൾക്കര് ഒരു അച്ന്റിം അമ്മന്റിം കേസ് വാദിക്കേരിക്കും അതില് വേറെ നടന്ണ്ടയില് വില്ലൻ ഉണ്ടാവോലോ കഥാപാത്രത്തില് അവ ഒരു വക്കീലായിരിക്കും അപ്പൊ അയാൾ ഇങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട് ജഡ്ജിനെണ്ടാവൂലെ മെയിൻന്റ് അടിച്ച് അയാളെ വ വശീകരു മെൻ ജഡ്ജിം കുറച്ച് ഫുള്ള് കൈക്കൂലി അവടെ ഫുള്ള് കൈക്കൂലിയാണ് അങ്ങനെ എല്ലാരും ജനങ്ങള കണ്ണീരൊക്കെ വീഴ്ത്ത്ണ അപ്പൊ ഈ എന്താ കോട്ടിന്റെ മുന്നിലന്നെ ഒരു കറുപ്പന്ന്ന് പറഞ്ഞ ഓലെ ഒരു ദൈവം ഉണ്ടാകും
ഓഹ്
ആഹ് ആഹ് ദൈവത്തിനെ മ്മള് മൊളകരച്ചിട്ട് ഓരങ്ങനെ നമ്മള് പാല് ഒഴിക്കല്ലോ ചെല ദൈവങ്ങളെ അതുപോലെ മുളക് കുത്തി അരച്ചിട്ട് തേക്ക നമ്മളെ സങ്കളം പറഞ്ഞാല് കറുപ്പ് നമ്മളെ കേക്കും നമ്മളെ സഹായിക്കുന്നില്ലതില് ഇയിലെ കറുപ്പനാണ് സൂര്യ ഇവര് വര് ആഹ് ഇതിലങ്ങനെ കൊറച്ചൊരു ഇരു അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ വേൾഡിലേക്ക് നമ്മള് ഇതാ അതോണ്ട് ഇക്ക് കൊറച്ചങ്ങട്ട്ട് ഇഷ്ട്ടായില കാരണം
ഇല്ലേയ്
അഹ് ആഹ് ഓനെയ് ഒരു ദൈവണയ്ല്
ഏഹ്
ആഹ് ഓന് വേറൊരു വേൾഡ്ന്ന് കുതിരപ്പൊറത്തക്കായ്ക്കാരോര് ഓൻ പിന്നെ വക്കീലായിട്ടും ജനങ്ങളെ നല്ലതിനന് വേണ്ടി വക്കീലായിട്ടും പോലീസ ആയിട്ടും അതില് സിംഗ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഓന്ലാസ്റ്റിക് സിംഗ സിനിമല്ലേ പോലീസ് സിംഗം ആഹ് അല്ല അങ്ങനെ വരണ്ട് പിന്നെന്ന് പോലീസായിട്ട് ഇടക്ക് പിന്നെ ലാസ്റ്റില് ഒരു എം എൽ എ ഇട്ടാ നക്കണ ജനങ്ങളെ സുരക്ഷക്ക് ആഹ് അങ്ങനെ ദൈവം തന്നെ പല പല രീതിയിലും വര പക്ഷെ അപ്പ നമ്മക്ക് നായ നായകന്ന് പറയ്മ്പോ നമ്മക്ക് ഒരു എന്താ
ആഹ്
ഒരു ആദ്യമേ അവസാനം മുതലേ ഒരു നല്ലൊരു റൂട്ടില് ഇങ്ങനെ ലെ ഐക്കൊരു കൃത്രിമ കൃത്രിമം കൂട്ടാതെല്ലേ ഷെത് കഴിഞ്ഞാ കൊർച്ചനെ ദൈവം പോലെ ഒരു അങ്ങൻത്തെ ഒരു ക്യാരക്ടറാണ്
സംമ്പവം രസണ്ടാവും
ആഹ് കൊഴപ്പല്ല പക്ഷെ എനിക്ക് ഫസ്റ്റിലൊക്കെരുന്നു ഇന്ദ്രസിന്റെ ഇല്ലേ അപ്പൊ ഓക്കെ ആഹ് സ്വർണം കിട്ടാൻ ലേറ്റ് ആവും ഓള് മരിച്ച്ന്ന് പറയും തര് ലാസ്റ്റ്ക്ക് ഇൻക്ക് മനസ്സിലാവാത്ത ആഹ് കുട്ടി മരിച്ചേ അറിം ഓൾക്ക് ഓനാ സ്വർണ്ണം നാല് മാസം, അഞ്ചു മാസം കോടതി കേറി എറങ്ങിട്ടും സ്വർണ്ണം കിട്ടും സ്വർണ്ണം കിട്ടിയപ്പം തന്നെ അപ്പല്ലാരും വക്കീല മാരൊക്കെ അടു ഇപ്പ ഉഷാറായില്ലേ സ്വർണ്ണം കിട്ടിക്കെ പറയ് ഇപ്പൊ ഒരു ഫോൺ കോള് വരും മ കള് പോയിന്ന് പറിം
അല്ല
ആ അപ്പോ ഓന് ആഹ് കരഞ്ങ്ങാട് എല്ലാ വക്കീലന്മാരിം ചീത്ത പറിണ്ട് കോടതിയിൽ ഇങ്ങനെ ഒരു സംഘടല്ലേ പിന്നെ ലാസ്
കർപ്പന എന്ത്‌യ്തു?
കർപ്പന് അയ്ല ആ മറ്റേ വില്ലം പർഞ്ഞിനി ഏഹ് ഇങ്ങള് അന്റെ പവറ് ദൈവം നീ അന്റെ പവറ് ഉപയോഗിക്കാതെ ഈ കേസ് ജയിപ്പിക്കണം ഒരു കരാറുണ്ടായി പവറ് ഉപയോഗിക്കരുത് അപ്പൊ പവറ് ഉപയോഗിക്കാതെ ഇവന്
അപ്പ ഇവൻ കർപ്പൻ എന്ന് പറഞ്ഞ ഒരാള് ദൈവാണ് ഇന്ന്ള്ളത് കോട്ടുള്ള എല്ലാർക്കും അറിയാ
ഓഹ് ഓന് ഇവന് വില്ലന് മാത്രം അറിയാ വില്ലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നോ
ആഹ്
അത് വില്ലനാ പർഞ്ഞത് ഇത്ന്റെ കോടതിയാണ് അത് ഇന്റതാണ് ഞാൻ നട ഇന്റ പരിധി ഇള്ളതാണ് ഞാൻ അറിയാതെ ഒന്നും നടക്കൂല ന്നൊക്കെ അപ്പൊ ഇവൻ പർഞ് അങ്ങനെ ഒന്നുല്ല ന്റ ഇന്റതാണ് പറിം അങ്ങനെ ഓര് കര ഇതില് വന്നതാണ്
ഓഹ്
അപ്പൊ പവറ് ഉപയോഗിക്കരുത് ഇതില് മനുഷ്യൻ ഏഹ് ആഹ് പിന്നെ ആഹ് പിന്നെ എടയ്ക്ക് ഇവൻ തന്നെ വെരും തത്രശക്കെ പിന്നെക്കെ മനസ്സിലാവില്ല ആർക്കും ഇവൻ തന്നെ ഇങ്ങനെ എല്ലാരിം അടിക്കുമ്പളോക്കെ ചേൽപ്പോ ഇവനിങ്ങനെ ഇവലി കാളിദാസനോക്കെ ഇള്ളതല്ലേ കൈലാസനോക്കെ ഇല്ലവരെ
കൈലാസനോ
ഹിന്ദൂസിന്റെ ഇങ്ങനെ കഴുത്തില് ഇങ്ങനെ പാമ്പക്കെല്ലേ ആഹ് ആഹ് ശിവൻ ആഹ് കൈ ആഹ്
കൈ കൈലാസ വാ
ആഹ് അതുപോൽത്തെ ഒരു ആള് ഒരു കറുപ്പ്ന്ന് പറയ്ണ
ആഹ്
ഏഹ് അപ്പൊ കൊറേ ആൾക്കാരെ അടിച്ചിടും പക്ഷെ ഇൻക്ക് മനസ്സിലാവ്ണ്ല്ല ഇപ്പ ചേൽപ്പോ ഇവര അത് ഇമേജിൻ ചെയ്യണതായിരിക്കോ ഓൻ എല്ലാരിം അടിച്ച് വീഴ്ത്ത്ണ കണ്ട് ചേങ്ങല ഓഹ് ചെ പെട്ടൊന്ന് കൈയ്യില് കത്തി വേരാ പിന്നെ ചെങ്ങല തീ ഉള്ളത് വര, എല്ലാരിം അടിച്ച് ഒതുക്ക്ണക്കെണ്ട്. പിന്നെ കൊറച്ച് കഴിയുമ്പോ... എല്ലാരും പിന്നൊന്ന് സ്വവോതത്തിൽ നിന്നത് നെട്ടി ഉണരും. അപ്പൊ അവ ഒരു സ്വപ്നാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ നൽക്കും.
ഏഹ്
ചെ കൊറച്ച് എന്തൊക്കെക്കെ ഒര് ഇതിങ്ങനെ... ക്ഷെ ക അങ്ങനെ അങ്ങനെയൊന്നുംല്ല. പക്ഷെ പടം ജയിച്ചിക്കണല്ലോ ലേ?
ആഹ, അത് ജയിച്ചിക്ക്ണ്. അയിന്റെ ആ മറ്റേ പാട്ടില്ലേ? ഒരു എടയിലുള്ള ഒരു പാട് ട്ട ആ പെൺകുട്ടി ഇങ്ങനെ, സീറ്റ് നനയീക്ക്ണേ. അതായത്, ഓ, ഓ, ഓള് സൊസൈറ്റീല് ഓൾക്ക്... ഉള്ള ഒരു ധാരണ മാറിയൊരു സംഭവം.
ആഹ് അയില് ഇത് മലയാളത്ത്ക്ക് ആക്കിയോണ്ട്, ഏതാണ് പാട്ട് മനസ്സിലായി, ഇതില് രസല്ല രണ്ട് പാ രസ രസൽയാന്നർഞ്ഞാല്, ഹേ, അതിന്റെ തമിഴ് അല്ലെങ്കിൽ എയിന്റെ... ഒർജിനൽ വേർഷൻ കേട്ടാലേരിക്കും മനസ്സിലാവാ. ഇത് വേറെ ആണ്.
ഞാൻല് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട്.
ആഹ്, നോക്കിയോകേ അടീല്. ലാസ്റ്റ് പിന്നെ അച് അപ്പ അമ്മ ആ പെണ്ണ് ത്തഷനോട് പറഞ്ഞീന്, എല്ലാരും കണക്കാണ്. ഈ ഇവരെ കൊണ്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ ചാമ്പികാണ്ട് ബിരിയാണിയും എല്ലാ സാധനം വാങ്ങിക്കും. അപ്പം തൃശ്ശ ആഹ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ബ ബിയാണി കഴിച്ചിട്ടില്ല, പക്ഷെ ഇനിക്കൊരാഗ്രഹണ്ട്... കേസന്തൊക്കെ തീർത്തിട്ട്, അസുഖൊക്കെ തീർ മാറിയിട്ട്... എനിക്കും അച്ഛനും പോയിട്ട്, അതേ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണംന്ന് ഓള് വന്നു പറഞ്ഞി. അപ്പൊ, ലാസ് ആഹ. അപ്പൊ തൃഷ ഫുഡൈപിക്ക ലാസ്റ്റ് പടത്തിന്റെ. ആ ഓ അപ്പണ്ട് ഓള് കുറച്ച് വാതിലിന്റെ എടേ കൂടെ നോക്കുമ്പോ, അഛനും മകളും ഫുഡയിക്ക്ണ്. ഓള ഈ ഡയലോഗു ഓർക്കു അപ്പൊ, അപ്പൊ ആ കുട്ടി മരിച്ചിട്ടൂല്ല എന്താ മനസ്സിലായില്ല.
ഏഹ്
അങ്ങനെ ഉം, സംഭവല്ലേ. ഈ ഒരു ഇൻക്ക് ദൈവത്തിന്റെ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോ എനിക്ക് കുറച്ച് ഒരു ഇഷ്ടമല്ലാതായി. പക്ഷെ, രസണ്ട് ചെലവാക്ക്. ആഹ് സംഭവം ചെൽ തൊക്ക രസണ്ട്, കാരണം പവറ് വെച്ച്കാണ്ടേ. ഓൻ കോർട്ടിൽ വാദിക്കുമ്പോളൊക്കെ ഓന്റെ വായ അങ്ങട്ട്... ട്ടുംങ്ങട്ട് ആക്കണതും, ജഡ്ജിനെ... ജഡ്ജ മനക്ക ഒരാളാ ഇപ്പൊ ജഡ്ജി ഓനൊക്കെ ഒരാള. ജഡ്ജി ഓൻ പോയി തെറി പറയിണത് ഒക്കെ കേൾക്കാൻ രസണ്ട് ചിലവാഗൊക്കെ.
ഉം ഉം.
അങ്ങനെ.
ഏത് എങ്ങനത്തെ ടൈപ്പ് സിനിമ കാണാന ഇഷ്ടം?
എനിക്കോ? എനിക്ക് ഇഷ്ടന്ന് വെച്ചാല് എനിക്ക് ഹൊറർ മൂവീസ് നല്ല ഇഷ്ട ട്ട. ഉം, ആ അപ്പോ അത് അല്ലെങ്കില് അല്ല... റൊമാൻറിക്... കുറച്ച് ഈറ്റി ഇമോഷണല്. ഇമോഷണല എനിക്കിഷ്ടം.
ഇമോഷണല് എന്തിനാടി? കരഞ്ഞ് ഒഴിക്കാനോ?
ആഹ്, എനിക്കത് ത്തിരി ഇൻക് ഭയങ്കര ഇൻകിഷ്ട. റൊമാന്റിക്, ഇമോഷണല്.
അയിനിജുണ്ടല്ലോ? എന്ത ഫിലിപ്പീൻസിന്റെ ഡ്രാമ കാണ. ഫിലിപ്പീൻസ് ഡ്രാമയില് കൊറേ ഇമോഷണലു ഉണ്ടാവും റൊമാ ക്കു ഉണ്ടാവും, അങ്ങൻത്തൊരു, എല്ലും കൂടി മിക്സ് ചെയ്തണ്ടാവോല്ലോ.
ആ അ
കററും ഉണ്ടാവും, അപ്പൊ ഇങ്ങന ലുക്കന്മാരേക്കും.
ആ, എ ഇവരാണോ ഈ കൊറെ സീരിയല്സ് പോലെ ഇണ്ട് ഇപ്പം ഇൻസഗ്രാമിൽ ഇങ്ങ കാണാം അത അവര് ഇത് ഫിലിപ്പീൻസാ
ഫിലിപ്പിൻസ് ട്രമ ഇണ്ടാവും തായ്‌ലേ തായ്ലന്റിന്റെ ഡ്രാമ ഇണ്ടാവും ആ, കുറി ഇണ്ടാവും ചൈനീസ് ഇണ്ടാവും ഈ നാല് ടൈപ്പ്
കൊറിയറ് ചൈനക്കെ ഓരക്ക ഒരേ ചെക്ക പക്ഷെ അതല്ല ഇത് ഇറ്റങ്ങള് വാറല്ല ഭംഗി ഇല്ല ആൾ
ആ, ആ, ആ അത് ഒന്നല്ലങ്കി തായ്ലന്റ് ആയിരിക്കും അല്ലെങ്കി ഫിലി പ്പീൻസ് ആയിരിക്കും. ഫിലിപ്പീൻസിന് താമസണ്ടാവും
ഇത് ഞമ്മളെ ഹിന്ദി സീര്ലൊക്കെല്ലേ അതുപോലെ ഇര്ന്നപ്പോ ഞാൻ കണ്ട ഈ അതെന്നെണ് ഫിലിപ്പീൻസ് അറീല ഞമ്മള് കൊറേ ഓര് അടികൂടും പിന്നെ ഓര് ഒന്നാവണതും നല്ല രസേയിരിക്കും അയിന്റെ എടെലൊക്കെ
ഈ നാല് ഡ്രാമാസിന്റിം ഏ ഒക്ക വെറൈറ്റി വെറൈറ്റി ആയിരിക്കും എല്ലത്തിലും ഇണ്ടാവും ഈ സ്കൂൾ ഡ്രാമ ഇണ്ടാവും അത് പോലെ ഉം വേറിം കൊറേ ഇണ്ടാവോല്ലോ ഫാമിലി ഗുഡ് ഇണ്ടാവും ഹോററ് ഇണ്ടാവും അങ്ങനെ പല ടൈ പ്പു ഉണ്ടാവും ഒക്ക കണ്ട്‌വ് ന്ന് നമ്മളങ്ങ് വേറെ ലോകത്തെ ചി കോറിയൻ ഡ്രാമ ഇണ്ടല്ലോ ഈ ഈ ഭയങ്കര കൂൾ സ്കൂൾ ലൈഫ് ആയിരിക്കും കണ്ടിട്ട്ണ്ടാവ അല്ലാത്ത വേറെ ടൈപ്പ് ഇണ്ട് കൊറിയൻ ഡ്രാമെലെന്നെ
ഞാൻ കൊറിയൻ ഡ്രാമ കണ്ടിട്ടില്ല പക്ഷെ ഞാന് ഇൻസ്റ്റേല്ണ്ടാവോല്ലോ ഓരോ ക്ലിപ്സ് അങ്ങനെണ് ഞാൻ കണ്ടത്
ഞാന ആദ്യ ഇതേ മാതിരി യൂട്യൂബില് ഷോർട്സ് കണ്ടിട്ടാണ് അപ്പൊ ഇൻക് ഇങ്ങനെണ് ഞാൻ വിചാരിച് കൊറിയൻ ഡ്രാമ ഒക്ക കൊറിയൻ ഡ്രാമെ വിചാരിച്ക്കെനി
ആ
പിന്നെ ഇങ്ങനെ മാറി ഈ റൈനിനെ സ്പേൻഷി പർഞാണ്ട്ള്ളര് ഡ്രമ ഇണ്ട് അത് ചൈനീസ അല്ല തായ്‌ലന്റ
ആ ആ ആ
ഇസ്ലാമിൽ ഇണ്ടാവും അയിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഇണ്ടാവും സബ്ടൈറ്റില്ന്ന് അത് ഇജ്ജോന്ന് കണ്ടോകണ്ടി മോളെ അഡിക്റ്റായി പോവും ഞാൻ എത്ര വട്ട അത് കാണലറിയോ
കണ്ടാല് പിന്നിം കാണെ
ക ആ എടി അത് നമക്ക് ഇങ്ങനെ മത്താവ്ണ ടൈപ്പ് ഡ്രാമ
എനിക്കന്നാലെ കണ്ടത് പിന്നെ എനിക്ക് ഇഷ് റ്റല്ല കാരണം നമുക്ക് ഓൾറെഡി അറിയാലോ
അ ഈ മൈബോസ് കൊറേ വട്ടം കാണോ
ഇല്ലാ ഇൻക്ക് ഏത് കണ്ട കൊറേ വട്ടം കാണാ ഇഷ്ടല്ല ആ ഇന്റെ അനി ഇന്നും കൂടി പഴേ സിൻമ ക തെര്ഞ് പുട്ച്ച് കുത്തർന്ന് കാണെണ്ട്
ഭ്രാന്ത്‌
ഈ ഇന്റെ പുതിയാപ്പള ഒക്കെ ചെയ്യ് ണാണ അങ്ങനെ പണ്ടത്തെ വിജയിന്റെ ഒക്കെ സിനിമ ഇടുത്ത് കാണും
ആഹ് ഇന്റെ പുതിയാപ്ലകുണ്ട് ഞനിയെ ള്ള സ്വഭാവം പയേ സിനിമ അതും ഈ അടിം കുത്തും മറ്റേ ഈ മോഹൻലാലിന്റെ സിനിമ ഉണ്ടാവൂലെ നരൻ നരൻ അതുപോലെ വല്യേട്ടൻ
ആഹ് പണ്ടത്തെ മറ്റേ ക്ലിയർ ഇല്ലാത്ത സിനിമകളൊക്കെ ഉണ്ടാവുല്ലോ റൈച്ചിടി എല്ലാത്തൊക്കെ അസനത്ത് ശീഷണ ക്കെ
കാണ്ക്ക് അയിന് ങ്ങള് ഇങ്ങനെ കാണ്ണെ
ആഹ് ഇന്നിക്ക് അത് കാണുംമ്പന്നെ ചടപ്പ് നംക്കൊന്ന് നോക്കാന് സ ടൈം പാസ്ന് പോലും നംക്ക് നോക്കാൻ പോലും ൻക്ക് തോന്നൂല
ഇങ്ങനെ ണ്ടല്ലോ പാട്ട് റൊമാന്റിക് പാട്ട് അങ്ങൻത്തെ സംഭവങ്ങളൊന്നുംല്ലാ അടി പിന്നെ ആ ഒന്ന് ഇമോഷ്ണലായിരിക്കും